ഹലോ
ആഹ് കേക്കണില്ലേ ഉം എന്തൊക്കെയുണ്ട് വിശേഷ് വന്നില്ല ഏഹ് ഉം സൽ സൽക്കാരാണ് ഞങ്ങള് സരക്കാരത്തിന് പോവാൻ നിക്കെയാ സൽക്കാരം ഉണ്ടായി സൽക്കാരത്തിന് പോവാൻ നിൽക്കെയാണ് ആഹ് അപ്പം ഇങ്ങനെ വിളിച്ചതാണ് ഉം ഉം എന്ത് എന്തേക്കൽ ആഹ് ആഹ് കല്യാണം കഴിഞ്ഞ് മിനഞ്ഞാന്ന് കല്യാണം കഴിഞ്ഞ് അപ്പൊ ഇന്ന് സൽക്കാരാണ്
അതെ
അപ്പം ആ സ കല്യാണം ഇണ്ടായിനി അറിയാം കസിന്റെ കല്യാണം ഇണ്ടായിനി
ആഹ് ഹാ ഞാൻ വിചാരിച്ചു ഇയ്യാളുടെ കല്യാണം മെനഞ്ഞാന്ന് കഴിഞ്ഞിട്ട് ആഹ് ഹാ
ഇയാ ന്റെ കസിന്റെ കല്ല്യാണേനു മിഞ്ഞാന്ന് അ പ്പയിന് സൽക്കാരത്തിന് പോവാൻ ന്ക്കാ ഉം അപ്പങ്ങനെ വിൾ ചത് ആ എന്തേ അവിടെ എന്തേ ഏ ഫുഡ് ഫുഡ് ഒക്കെ ആയോ പണിയൊക്കഴിഞ്ഞോ
ആ കഴിഞ്ഞേ ഞാനിവടെ വെറുതേ ഇരിക്കായിരുന്നു ഉം കുഞ്ഞിനെ ഒറക്കി കെടത്തിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ആ ചെറുതാ ആ ആറു മാസെ ആയിട്ടുള്ളൂ
ആഹ് എന്താ ഉം എത്ര ആള്ണ്ട്? ഒരാളെന്നൊള്ളൂ.
ആ ഒരാളെ ഉള്ളു എടെ പോവാനെറങ്ങിയോ?
പോവാനെർങ്ങിയോണ്ട്ക്കാ.
ആഹ് എല്ലാരുണ്ട്?
ആ ആ കസിൻസ് ഒക്കെണ്ട് വെയ്റ്റെയ്തോണ്ട്ക്കാ. അപ്പളല്ലെ വിൾച്ചത്.
ആണാ ആഹ് എങ്ങനെ പോവല്. വണ്ടീലൊ?
അ വണ്ടീല് അ വണ്ടി കേറില്ല അല്ല കൊർച്ച് പോണം. ഉം
ആഹ് സൽക്കാരം നല്ല സൽക്കാരാവുലെ.
ആ അസ്റ്റ്സൽക്കാരാണ് ആദ്യത്തെ അപ്പൊ
ഒഹൂ ഹോ ഹോ എന്തോ?
ക്കെ ഒരാളെന്ന
ഒരാളേള്ളു ഒരാളേള്ളു ഒരാളേള്ളൂ
ഏഹ്
ആഹ് സൽക്കാരന്ന് പറയുമ്പോ ഒരുപാട് ആഹാരം ഈ മലപ്പറച്ചേ സൈഡിലോട്ടുള്ള സൽക്കാരത്തിനൊക്കെ ഒരുപാട് ഭവങ്ങളുണ്ടന്ന് പറിണേക്കാ
ങ്ങൾടെ ഞങ്ങളാബാത്താ മലബാറ് സൈഡിലാണ് സൽക്കാരന്ന് പറഞ്ഞ പ്പ കൊറേ വിഭവങ്ങളും ആദ്യത്തെസൽ കാരം പോലല്ലപ്പോ
ഉം ഉം ഉം ഉം നമ്മളെ നമ്മള്ടെ നമ്മളെ ഇവിടെക്കിങ്ങെനേ ഏഹ് വിരുന്നിനൊക്കെ വിടും നമ്മളവടെ സൽക്കാരന്ന് നമ്മളവടെ വിരുന്നാന്നാ പറയുന്നെങ്ങനെ
തരുന്ന ഏ് ഞങ്ങള ഇവിടെ സ്ഥല ഏ സ്ഥലം ആരന്താ പറയാ ചെക്ക ഞങ്ങള് ചെക്കന്റെ വീട്ടേക്ക് പോവുവാണെ ആ ചെക്കന്റെ വീട്ടിക്ക് പോകുവാണോ ഞങൾ പെണ്ണിന്റെ വീട്ടുകാരെ അപ്പൊ ആഹ അങ്ങോട്ടൊക്കെ പോവാ അവിടത്ത കഴിഞ്ഞിട്ട് പിന്നെ ആ ഇവിടെണ്ടാവും
ആ നമ്മളെവിടെക്കെ വിരുന്ന വിരുന്നെന്നാ പറയാ നമ്മളവിടെ ഒരുപാട് ആഹാര സാധനങ്ങൾ കാണത്തില്ല ഉ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ ങ്കിലും പലഹാരക്കടികള് പിന്നെ ഉച്ചത്തേക്കെന്തകിലും ഒരു ഐറ്റം ബിരിയാണിയോ സദ്യയോ അങ്ങനെ എന്തെങ്കിലും ഒ
ഏ ഞങ്ങളവിടെ രണ്ടായിട്ടും ചോറ് പിന്നെ ഫ്രൂട്സ് പിന്നെ അങ്ങനെ പലഹാരങ്ങള് അങ്ങനെ ഐസ്ക്രീം അങ്ങനത്തെ പോലത്തെക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും തൽക്കാര എന്ന് പറ എല്ലാ സാധനവും ഉണ്ടാവും അവിടെ
ആഹ ശരി ഞ ആ ഞൻണ്ട ണ്ട് ഞാനിവിടെ പോയിട്ടുണ്ട് എന്റെ ഹസ് എന്റെ വീട്ടില വന്നാ പിന്നെ സൽക്കാരം ക്കെ പോയിട്ടിട് ഒരുപാട് സൽക്കാരത്തിന് പോയിട്ട്ണ്ട് അങ്ങനെപ്പ നഗ തിന്നിട്ട് തിന്നിട്ട് എന്നിട്ട് ഏത് തിന്നണെന്ന് കൺഫ്യൂഷൻ ആ വയ വയറു നിറ വയറു നീ നിറഞ്ഞു
ആഹ് കുട്ടികളെക്കെ കൊണ്ടുപോയി അവർക്ക് ഭയങ്കര ഇഷ്ടം ഷീകാര മുത്തായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പുട്ടിങ്ങ അങ്ങനത്തതൊക്കെ ആ ആ
ത
ആഹ് ഇഷ്ടംപലെ ഉണ്ടാവും പിന്നെ ചു ഫുഡായാലും പലതരത്തിലും ഫുഡുകൾ ഉണ്ടാവും നമുക്ക് വേണ്ടി വെച്ചിട്ട് ഉം ഇപ്പൊ പൊതുവേക്കെ കൊർഞ്ഞ് വെര്ണ്ട് സൽക്കാരം ന്നാലും വെല്ല്യാൾക്കാരൊക്കെ ങ്ങനെ സൽക്കാരങ്ങള്ണ്ടാക്കും ചേലോല്ക്കത് വാണ്ട്യെരും ചെലോല് വാണ്ട്യെ രൂല അങ്ങനെ
ആഹ് ഹാ ഹാ ശെരിയാ പറീക്കാരം അഹാ കോ
ഉം ആഹ് ഉം ന പൊതുവേ കൊ കൊ കൊറോണ കാരണം ഈ കല്യാണംന്നെ ഭയങ്കര ചെലവാണല്ലോ അല്ലെങ്കിലും ഈ സതിക്കാരം ചെല വീട്ടുകാർക്കൊന്നും താങ്ങൂല.
ശരി ഇതെ ഇനി എപ്പഴാ വൈകുന്നേരം ആയിരി ഇല ച്ചരിലൊക്കെ
അല്ല ഫുഡ് കഴിച്ചിട്ട് ഇപ്പ പന്ത്രണ്ടരൊക്കെ ആയിട്ട് പന്ത്രണ്ടര ആവണ്ടല്ലോ പന്ത്രണ്ടര കഴിഞ്ഞിട്ട് പോ രു മണിയൊക്കെ ആവുമ്പോ അപ്പൊ പോകും പിന്നെ ഫുഡ് കഴിച്ച് ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പം തിരിച്ച് ഇങ്ങട്ട് പോരും. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ചെക്കന്റെ വീട്ട്ക്ക് പോവാ ചെക്കന്റെ വീട് ഇന്റെ വീടിന്റെ അടുത്ത് അടുത്താണ് അപ്പ ഇങ്ങനെ കാറില് ഓലെ വെയ്റ്റ് എയ്ത് നി ചെനെ അപ്പ അങ്ങനെ കണ്ടപ്പോ
പെണ്ണിന്റെ വീട്ടുകാാര് അഹ് ആഹ്
നിന്റെ വി ഇത നിങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ആഹ്
കാസി പ്പൊ കല്യാണം കഴിഞ്ഞ കസിന്റെ കല്യാണം ആയിരുന്നോ ഇപ്പോ കഴിഞ്ഞെ?
ആഹ് കസിന്റെ കല്യാണം ഉം എന്റെ ഉമ്മന്റെ അനിയത്തിന്റെ മോളെ കല്യാണനു
ഓ ഓ ഓ എന്റെയും ആ എന്റെ അമ്മയുടെ സഹോദരിയുടെ മോന്റെ കല്യാണം ഈ ഇടയ്ക്ക കഴിഞ്ഞെ അതും ഉണ്ടായിരുന്നു വിജയം. ആഹ് അതുംണ്ടായി അത് ആ അവര് സ്നേഹിച്ചു കെട്ടിയതാ, ആ അത്യാവശ്യം വലിയ പരിപാടി ഒക്കെ ആയിരുന്നു. ആഹ് സ്നേഹിച്ചു കല്യാണവ അത്യാവശ്യം വല്യ പരിപാടിയൊക്കെ ആയിരുന്നെ തലേന്ന് ഈ ച എന്താ കല്യാണത്തിന്റന്ന സ് സദ്യയായിരുന്നു സദ്യന്ന് വെച്ചാൽ ഇല്ല നമ്മള് മൈലാഞ്ചി പരിപാടിയൊക്കെ പെണ്ണിന്റെ വീട്ടിൽ സ്റ്റെ അയിലൊന്നുല്ലെരുന്നു. ഈ കല്യാണത്തിന്റന്ന് സദ്യയായിരുന്നു. അത്‌ പെണ്ണിനെ കെട്ടി വീട്ടി കൊണ്ടോ ന്നന്റന്ന് അന്ന് അത് എഹ് രണ്ടൂസം കഴിഞ് ഹേ റിസപ്ഷൻ നടത്തിയ പക്ഷെ നമക്ക് ആഹാരം കഴിക്കാൻ വരെ കിട്ടില്ല അമ്മാതിരി ആളായിരുന്നു വൈന്നേരം ഒരുപാട് ആള്ണ്ടായിരുന്നു ആഹാരം കഴിക്കാൻ ആഹ് എന്താ പോറോട്ട, അപ്പം ചപ്പാത്തി ആഹ് അങ്ങനെ അങ്ങനെ അങ്ങനെ ചെറിയ എളയ പൊറോട്ട, അപ്പം, ചപ്പാത്തി, പിന്നെ എ പത്തിരി, അങ്ങനെ ഐറ്റംസായിരുന്നോ ഹ് അത് ഇ രണ്ട്സം കഴിഞ്ഞപ്പോ പിന്നെ ചേച്ചിയെ വീട്ട്ലാ പോയിട്ട് അവിടെ സ ണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ സദ്യെ സദ്യം കൊടുത്ത് ചിക്കൻ റ്റംസ് എല്ല ഫ്രൈ ചെയ്തതും കറി വെച്ചതും വരട്ടിയതും വരട്ടിയതും എല്ലാംണ്ട് ആഹ് അതെല്ലാ ആഹ് നമ്മളവ്ടാ അങ്ങനെ സദ്യയിലെട്ത്ത് നോൺ വെജിറ്റബിൾസ് വ കാറില്ല ഇത് ഇപ്പൊ വിരുന്നില് പോയാണ്ട് വെച്ച് ച്ചരാണ് അവര്-
ആഹ് അങ്ങനെ വെച്ചതാണ് ഇല്ലേ മ് ഞങ്ങടെ ഞങ്ങള- ഞങ്ങടെവിടെണ്ടാവേണ്ട് അതേപോലത്തെ കല്യാണത്തിന് ഞങ്ങള് പോവേണ്ട്- അവിടെക്കെ വെജിറ്റബിസ് മാത്ര ഉണ്ടാകലുള്ളു-
നമ്മളവിടെ സദ്യയിലടുത്ത് വെജി റ്റബ്ൾസ് മാത്രേ ഒള്ളു- ഇൻക്ലൂഡ് ചെയ്യാറുള്ളോ ഇനി നോൺ വെജൊന്നും വെക്കാറേ ഇല്ല- പ്രത്യേകിച്ച് ഓണം വിഷു കാര്യങ്ങളിലൊന്നും- വൈച്ചീര വെക്കാറില്ല- ഇതിപ്പോ വിരുന്നിനൊക്കെ ആകുമ്പം അവര് അത്- പൂർണ്ണായിട്ട് സദ്യ പറയാൻ ആവൂല എന്ന് വെച്ച കഴിഞ്ഞാൽ കറികള് സദ്യ ടത്രയും കറികളൊന്നും അതില് കാണത്തില്ല-
ആഹ്- നോൺസ്റ്റബിൾസ് ക്കെ ഒണ്ടാവാവില്ലേ?
ആഹ് ഇത് നമ് കഴിച്ച വയറ് നെറയണ വഴി അറിയത്തില്ല പിന്നെ അവര് ഒരു കാറ്ററിംഗാ- രുംകൂടിയാണെ അവര്- ആഹ് ആഹ് ആഹ് അ അപ്പ പിന്നെ
ആഹ് അങ്ങനെ കസിൻസിന്റെ കല്യാണം നമ്മളാണ് നമ്മക്ക് അടിച്ച്പൊളി
മ്മ് സത്യം പഷേ എനിക്ക് അങ്ങനെ ആഹ് എന്തോ ഭയങ്കര അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാ എന്റെ ഡെലിവറി കഴിഞ്ഞ് ഒന്നര അല്ല എൻ്റെ ഡെലി ലിവറി കഴി ട്ട് ഒന്നര മാസെ ആയിട്ടോണ്ടാരുന്നോള്ളു കല്യാണം കഴിഞ്ഞിട്ട് ഇ പ്പോ കുഞ്ഞിന് ആറുമാസെ ആയൊള്ളു അപ്പ ആഹ് ആ നേരം ആയോണ്ടേ എനിക്ക് അങ്ങനെ വല്യ ആർഭാടമാക്കി നിക്കാനൊന്നും ആയില്ല ഒന്നാമത് എനിക്കൊക്കെ സാരി ആയിരുന്നെ ആഹ് എനിക്കൊക്കെ സാരി യായിരുന്നു അപ്പോ ഈ ഡെലിവറി കഴിയമ്പ ഒള്ള അവസ്ഥ അറി ആക കൂടി ഇങ്ങനെ ഊതളിച്ചു കേറിട്ട് ആഹ് സാരി ഒന്നും ഉടുത്തിട്ട് ഒരടത്തും എത്തീല്ല ഏഹ് ആഹ് ഡ്രസ്സ് കോഡ് ഡ്രസ്സ് കോഡ് എനിക്കും എൻ്റെ അനിയത്തി ക്കും നമ്മള് രണ്ട് പേരും ഡ്രസ്സ് കോഡിലാ പോയത് ആഹ്
ആഹ്
ആഹ് ഡിസൈൻ വരാത്തത് ഏഹ് നല്ല സാരിയെല്ലാം തന്നെ പക്ഷെ ഈ ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നെ അപ്പം പിന്നെ നമ്മള് ഈ സാരി ഉടുത്തിട്ട് ആഹ് പിന്നെ ഞാൻ ഇല്ല കുഞ്ഞിനെ എടുക്കേണ്ട ആവശ്യമേ എനിക്ക് വന്നിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഫുള്ള് കൊണ്ട് നടന്നത് എന്റെ അമ്മ തന്നെ അവനെ എടുത്തിട്ട് നടന്നെ മൊത്തം അതുകൊണ്ട് എനിക്ക് ഇവനെ ഇവന്റെ കാര്യത്തെ ആലോചിച്ച് ആഹ് ഇവന്റെ കാര്യം ആലോചിച്ച് എനിക്ക് ടെൻഷനേ ഇല്ല എനിക്ക് എനിക്ക് ഓടിച്ചാടി നടക്കാനെല്ലാം പറ്റും ത്തി പഷെ എന്താ ഈ സാരി ഒന്ന് ഉടുത്തിട്ട് എനിക്കങ്ങോട്ടൊന്ന്‌ ട്ടായില്ല ആ എനിക്കന്നെ കണ്ട്
പോല്?
ഇല്ല നമ്മള് ഇല്ല നമ്മള് കല്യാണം കഴിഞ്ഞ് അന്ന് വൈ അന്ന്‌ പെൺ ണിനെ വീട്ടില് കേറ്റിട്ട് നമ്മളെല്ലാം തിരിച്ചു പോരും സാധാരണ അങ്ങനെയല്ല നമ്മള് എന്റെ മൂത്തേട്ടന്റെ കല്യാണത്തിനക്കെ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെയായിരുന്നു റിസപ്ഷൻ. പഷെ ഏ എന്റെ എളയ സഹോദരന്റെ കല്യാണം കഴിഞ്ഞ പ്പ പഷെ കല്യാണം കഴിഞ്ഞ് എളയ സഹോദരന്റെ കല്യാണത്തിന് അതുപോലല്ലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ റിസപ്ഷൻ നടത്തി ന്ന്‌ വെച്ച് കഴിഞ്ഞാ അവൻ ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ പോ പോലോണ്ടേ കമ്മിറ്റി അംഗവാ. ക്ഷേത്രത്തിലേ. അപ്പ അതിന്റെ എന്തോ ആ ലാസ്റ്റ് ദിവസങ്ങണ്ടാരുന്നു അപ്പ അതിന്റെ എന്തൊക്കെയൊ പരിപാടി ഒണ്ടായിരുന്നു. ഇവനാ മെയിൻ ആയിട്ട് നിക്കുന്നെ അതുകൊണ്ട് റിസ് റിസപ്ഷൻ ഒരു ദിവസം മാറ്റി വെച്ച്. ആ അങ്ങന റിസപ്ഷൻ നടത്തിയെ ആ പക്ഷേ ഉം റിസപ്ഷൻ എന്നൊക്കെ പറുമ്പോ ഒരൊന്നൊന്നര രസ് റിസപ്ഷനായിരുന്നു. ഡി ജെ മറ്റും കാര്യങ്ങളൊക്കെയായിട്ട് ആ ആ ഓഡിറ്റോറിയത്തില. ഇത് മറ്റേ മൂത്ത ചേട്ടന്റെ കല്യാണത്തിന ക്കാട്ടി അടിച്ച് പൊളി കല്യാണായിരുന്നു എറങ്ങൊന്നോയ്ച്ചാ അമ്മാതിരി ബീജയും പാ പാർട്ടി ലൈറ്റും പിന്നെ കോസ്റ്റ്യൂം ആണെങ്കിലും നല്ല രസാ ഓര് മ നമ്മടെ ഈ ഡാർക്ക് ബ്ലൂ കളറ് സാരി അതിലൊരുപാട് ഈ വർക്ക ക്കെ ചെയ്തിട്ട് ആ നല്ല രസൊണ്ടായിരുന്നു ചേച്ചിന്റെ കോസ്റ്റ്യൂമൊക്കെ.
ഈപ കല്യാണം കഴി പോവാനെറങ്ങി ടൈം ആവണ്ട് ഓലെ ആരു എത്തിലാ ഞാൻ ഒറ്റക്ക എത്തിട്ടുള്ളു. അപ്പ പിന്നെ മച്ചേച്ചി എന്തെകിലും വർക്ക് എന്തങ്കി പിന്നെയോ ഉം
ഇല്ല ഞാനങ്ങനൊന്നും ചെയ്യുന്നൊന്നുല്ല ഇല്ല ഞാനങ്ങനെ മോളല്ല മോന അതെ ഇങ്ങനെ വെറുതെ എന്തേലും പാർടൈമായിട്ട് ഇങ്ങനെ ചെയ്യലുണ്ട് അപ്പൊ അല്ലാതെ വേറൊന്നും ചെയ്യില്ലല്ലോല്ലേ
ഏ എത്ര വരെ ഡി ഗ്രിക്ക് കഴഞ്ഞതാ?
ഇല്ല ഡിഗ്രി ഞാനിപ്പോ ചെയ്തൊണ്ടിരിക്കയന്ന് ഡിസ്റ്റൻസായിട്ട് ആ ഡിഗ്രി ഞാൻ ചെയ്തോണ്ടിരുന്നപ്പോഴ കൺസീവായെ. അപ്പൊ ഞാൻ പിന്നെ ന്നെ പിന്നേം സ്റ്റാർട്ടാക്കി
പ്ലസ് പ്ലസ് ടു കഴിഞ്ഞ കല്യാണം കഴിഞ്ഞെ? ആ ആ പ്ലസ് ടു കഴിഞ്ഞിട്ട കല്യാണം കഴിഞ്ഞത്?
ച്ച കയിഞ്ഞിട്ട പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ചെയ്തോന്ന് റഞ്ഞപ്പൊ ആ ഓക്കെ ഓക്കേ ശെരി
ന്നാ ക്കെ